ഹലോ
കെൾക്കാമോ
ആഹ് കേക്കാം പറഞ്ഞോ ഹലോ
ആ അവിടെ എന്തുണ്ട് വിശേഷം
ഓ സുഖായിട്ടിരിക്കുന്ന അവിടോ
ഇവിടെ ഇത്ര നേരം തെളിച്ചായിരുന്നു ഇപ്പത് രാത്രി ഒരു മഴ പെയ്യുന്നുണ്ട്
പുണ്ട് ചെറുതായിട്ട് പൊടിക്കുന്നുണ്ട് ഉം ആഹ കഴിച്ചു കഴിച്ചു അവിടോ
ഇവിടെ ഞങ്ങള് നേരത്തേ ചോറുണ്ടു
നേരത്തെ കഴിച്ചോ ആ് ഇവിടെ ഞാനാണെങ്കി ആഹ ഞാൻ കഴിച്ചിട്ട് കിടന്ന് എപ്പോഴേ കഴിച്ചു ഇവിടെ ഞങ്ങള് ഏഴുമണിയ ആകുമ്പോഴത്തേക്കും രാത്രി ഭക്ഷണം കഴിക്കും
ഓ പിള്ളേര് എത്ര പേരുണ്ട്
എനിക്ക് ഒരാളെ ഒള്ള്
പഠിക്കുവാണോ
ആ അങ്ങനവാടി പോവുവ
ഓ ചെറിയ കൊച്ചാണോ
അങ്ങനവാടി പോവാ
അപ്പൊ കൊച്ചോറ് ഒറങ്ങ്യോ
ആ അവൾ ഒറങ്ങി അവളെ എപ്പഴേ ഉറങ്ങി ഉം പിന്നെ അവിടെന്ന് എന്തുവായിരുന്നു കറിക്ക് എന്തുവായിരുന്നു.
ഇവിടെ ഞാന് മീന്റെ തല കിട്ടിയായിരുന്നു തല കറി വെച്ചു
ലക്കറിയോ
ആഹ തലക്ക തലക്കറി ഉണ്ടാക്കിയത് ശരി യായില്ലെന്നേ
ശരിയായില്ലയോ
അതെ തലക്കറി ഇച്ചിരി തേങ്ങ യെകര വച്ച വെച്ചാലേ നല്ലതും എനിക്ക് നിക്ക് തോന്നുണു
അതോ നമ്മളിവിടെ തലക്കറി ഒന്നും കഴിച്ചിട്ടില്ല ട്ടോ ഞാൻ കഴിച്ചിട്ടില്ല
ഞാൻ തലക്കറി വെച്ചത് ഈ മീൻകറി വയ്ക്കും പോലെ തന്നെ കറി വെച്ചത്.
ആണല്ലേ
ഞാൻ ആ മീൻകറി വെക്കുന്ന രീതിൽന്നെ തല കറെച്ചു പക്ഷെ ഇച്ചിരി തേങ്ങയും കൂടി അരച്ചെങ്കി ഈ തലക്കറിക്ക് വേറൊരു ടേസ്റ്റാണ് വരുന്നേ
വേറെടേസ്റ്റ് ഞാൻ ഇന്ന് വരെ തലക്കറി കഴിച്ചിട്ടില്ല ട്ടോ എനിക്ക് അതുകൊണ്ട് അയിനെപ്പറ്റി വലിയ ധാരണയില്ല ഞാൻ കൂടുതലും വെജ്ജാകഴിക്കുന്നേ ആഹ് ഇവിടെ നമുക്ക് ചക്കേ ആ ഇവിടെ നമുക്ക് ശരിക്കും ചക്കയും മാങ്ങയൊക്കെ കിട്ടാറുണ്ട് കാരണം നമ്മടെ വീട്ടി തന്ന ഒണ്ട് പ്ലാവും മാവും എല്ലാം ഒണ്ട് നമുക്കിവിടെ വേറെ നമ്മൾ ഇവിടെ തണ്ണിമത്തങ്ങക്കെ കൃഷി ചെയ്യുന്നുണ്ട് അവിടെക്കെ ഉണ്ടോ തണ്ണിമത്തങ്ങ
ഓ തണ്ണിമത്തങ്ങയൊ
ആഹ് തണ്ണിമത്തങ്ങേ എന്റെ അമ്മ അമ്മേട അമ്മ കൃഷി ഷി ചെയ്യുന്നുണ്ട്
അപ്പൊ അത് ഒത്തിരി ഉണ്ടാവോ അത്
ഒത്തിരി നമ്മള് വല്യ വളവൊന്നും ഇടുന്നില്ലല്ലോ രാസവളൊക്കെ ഇട്ടാല നല്ല മുഴുത്തത് കിട്ടുന്നത് ഇതെന്ന് വെച്ചാ നമുക്ക് ചെറുത് നമുക്ക് ഒരു കൈയില് പിടിക്കാൻ ഒള്ളതെ ഒരാക്ക് കഴിക്ക ഒരാക്ക് കഴിക്കാനൊള്ളതേ കാണാത്തൊള്ളത് ഒരു ബാക്കില് തന്നെ നമ്മള് വീടിന്റെ പുറകുവശത്തന്നെ നന്നായിട്ട് മണ്ണ് കേളച്ച് ആയിനാത്തോട്ട് നല്ല എനം ഇതുണ്ട് വിത്തുണ്ട് അതു ഉണ്ട് നമ്മള് പാഗിയാണ് കിളിപ്പിക്കുന്നത്
ഓ
നമുക്ക് ഒരാക്ക് ഒന്ന് ഒരാക്ക്
ഈ തണ്ണിമത്തൻ്റെ വിത്ത് എവി ടന്ന് കിട്ടി
നമുക്കിവിടെ കൃഷിയാപീസിന്ന് കൃഷി ആപ്പിസിലെ കൃഷി ആപ്പീസ് ത്തിലുണ്ട് തണ്ണിമത്തനും, നമുക്ക് വേണ്ട വിത്തും, കാര്യങ്ങളും, നടാനുള്ള പാത്രവും, അതും ഇതും, എല്ലാം നമുക്ക് കൃഷി ആപ്പീസീന്ന് കിട്ടും.
ഫ്രീയാണോ?
ആ നമുക്ക് അല്ലല്ല ഫ്രീയല്ല നമുക്ക് അവിടെ പൈസ കൊടുത്തിട്ടാണ് ഇതൊക്കെ വാങ്ങിക്കുന്നതേ. നമുക്ക് അവരാ ഇത് ചെയ്യുന്നത് നമ്മള് ഇങ്ങനെ കൃഷി അങ്ങനെ ചെയ്യുന്നില്ല പിന്നെ ഇവടാണെങ്കി വാഴയും, ചീനിയും, ചേമ്പും എൽ ല്ലാ ഇവര് തന്നെ കൃഷി ചെയ്യും നമ്മള് ചേന യെന്ന് വെച്ച് കഴിഞ്ഞാല് ചേന രണ്ടായിട്ട് മുറിക്കും. നല്ല വലിയ ചേന. രണ്ട നാലായിട്ട് മുറി ച്ചിട്ടു അയിനകത്ത് ചാണകം തേക്കും. ചാണകം നല്ലപോലെ ചാണകം കുഴച്ച് അതി ചേമ്പിനാ ചേനയ്ക്കാത്തോട്ട് തേ ച്ചട്ട് അത് വെയില് കൊള്ളിക്കും. വെയില് കൊള്ളിച്ചട്ട് ചെറിയ കുഴിയെടുത്തട്ട് ഈ ചേനയ്ടാ ചെ - ചെറിയ കൂമ്പു ഭാഗം പുറത്തു വരുന്ന രീതിയിലാണ് നട്ടുപിടിപ്പിക്കുന്നത്
അതെ തെ അതെ ഉം ഇ കപ്പ കൂമ്പാരം കപ്പ കൂമ്പാരം എടുത് ക്കും പോലെ അങ്ങനെ കുമാരം എടുക്കും
കൂമ്പാരം എടുക്കും അപ്പൊ അതിന്റെ ആ ഒരു മൂലഭാഗം വെളിയിലോട്ട് തള്ളുന്ന രീതിയിലെ വെക്കത്തോള് അപ്പൊ ഇല്ല മുള വന്ന് നല്ല ചേനയൊക്കെ ചേനയും കാച്ചിലും ചേമ്പും വാഴയും ചീനിയും എല്ലാം കൃഷി കിയുണ്ട് നമുക്കി വിടെ
ചീനി ന്നു പറഞ്ഞ കപ്പയാണോ ഉദ്ദേശിച്ചത് മുളകാണോ
കപ്പ കപ്പ നമുക്കി വിടെ വസ്തുണ്ട് അപ്പൊ വസ്തുവിലോട്ടാണ് ഈ ചീനി കമ്പിടുന്നത് നമ്മള് കമ്പ് നല്ലേനം കമ്പ് ഈ ആറു മാസ കമ്പംന്ന് പറയുന്നൊരു കമ്പുണ്ട് അത് നന്നായിട്ട് കൊണ്ടുവന്ന് മുറി ച് കഷ്ടണം കഷ്ടണം ആ ക്കിയിട്ടാണ് നമ്മൾ ചീന് നടുന്നത്
അ ആ
അന്നിട്ട് നമ്മള് കുറച്ച് ചാണകപ്പൊടിയും വളവും ഒക്കെ അത് അപ്പൂപ്പനാ പോയി എടുത്തോണ്ട് വരുന്ന വളവേ
അപ്പൊ ഈ പന്നിശല്യോ എലിശല്
ഓ നമ് നമ്മക്കിവിടെ തോ ആ പന്നിയുണ്ട് വല്യ പന്നിലി പന്നേലി പന്നി അല്ല പന്നേലി പന്നേലി വന്ന് ചെല സമയത്തൊക്കെ നമ്മുടെ ഈ നല്ല ഇനം അടിയിന്ന് കിഴങ്ങ് മാന്തികൊണ്ട് പോകും അങ്ങനെ ഉണ്ട് അതുപോലെ കപ്പലണ്ടി നമ്മുടെ പച്ചക്കപ്പലണ്ടി ഇല്ലയോ പച്ച കപ്പലണ്ടി കപ്പലണ്ടി ആ കപ്പലണ്ടി കൃഷി നമുക്ക് ഈ ചീനിയുടെ കൂടെ തന്നെ കപ്പലണ്ടി കൃഷി എന്ന് വെച്ച കണ്ടിട്ടുണ്ട് കപ്പലണ്ടി കൃഷി അതിങ്ങനെ പടർന്നു താഴോട്ട് ഇങ്ങനെ കിടക്കത്തുള്ളൂ ഇങ്ങനെ പടർന്നു പടർന്നാ പോകുന്നത്
അതെനിക്ക്‌ അറിയാം അത് നമ്മുടെ മണ്ണിന്റെ മണ്ണിന്റെ അടിയില ഉണ്ടാവണം എ
ആ മൺ മണ്ണിനടിയിലല്ല കപ്പലണ്ടി ഉണ്ടാവുന്നത് ആ മണ്ണിനാട് ടിയിലാണോ ഉണ്ടാവുനെ ഇവരവിടെ കൃഷി ചെയ്ത് ഞാൻ അന്ന് ഞാൻ കുഞ്ഞാരുന്ന സമയത്താണേ അന്ന് ഞാനിവിടെ ചെല്ല സമയത്ത് ഇഷ്ടംമാതിരി കപ്പലണ്ടി ഇങ്ങനെ കൃഷി ചെയ്തിട്ടേപ്പൊണ്ടവിടെ ചീനിയും കപ്പലണ്ടി കൃഷി ഒരു സൈഡ് ചീനി ഒരു സൈഡ് കപ്പലണ്ടി കൃഷി ഒരു സൈഡ് വാഴ് ഒത്തിരി വസ്തുവൊന്നു ഇല്ല അഞ്ച് സെൻ്റോ എന്തോ ഒള്ള് പക്ഷെ ഇതിനകത്ത് ആവശ്യത്തിന് ഇവര് കൃഷി ചെയ്തിട്ടിട്ടുണ്ട് ഒരു വട്ടം അമ്മമ്മ പറയുന്ന കേട്ടി തൊഴിലുറപ്പിന് പോവുന്ന ആൾക്കാരില്ല്യോ അവര് വന്ന് ഈ ക വലണ്ടില്ല അവർക്ക് അറിയത്തില്ല അവരോർ ചീനിണ്ടാക്കി കിടക്കാണി ഇവരിക- കപ്പലണ്ടി വലിച്ചു പിഴുതാർന്ന് അങ്ങനെ അവിടെ എന്തോ ഒരു തർക്കം പോലേം വ വന്നായിര്ന്ന് ഉ അപ്പൊ അങ്ങനൊള്ള കാര്യങ്ങളാണ്
വേറെ എന്ത് കൃഷിയ ഒള്ളെ
ആ് നമ്മളിവിടെ പ്രധാനമായിട്ടും ചീനയും ചേമ്പും കാച്ചിലും ഒക്കെ തന്നെ അതുപോലെ നമ്മുടെ ഈ നിത്യവഴുതനോന്ന് പറയുന്നൊ ഒരു- വഴുതനുണ്ട് നിത്യവഴുതനം ചെറ്ത് അതും ഇങ്ങനെ വീടിന് മുന്നിൽ ഒരു മാവിനാത്ത് ഇങ്ങനെ പടർത്തി വിട്ട് ഇട്ടിട്ടുണ്ട് നിത്യവഴുതനം അതുപോലെ അമരപ്പയർല് നമ്മള് പച്ചക്കറിക്കടേന്ന് വാങ്ങുന്ന അമരപ്പയറ് അത് നന്നായിട്ട് അമര- പയറിനെന്തുവ അവിടെ പറയുന്നേ
അത് അമരപ്പയർന്ന് തന്നെയാ അ അതോ തൊമരപ്പയറാണോ അമരപ്പയറാണോ
അമരപ്പയർ അമരപ്പയർ അത് നല്ല പോലെ ഒണക്കി നമ്മള് നട്ടു പിടിപ്പിച്ച് കഴിഞ്ഞാൽ ശരിക്കൊരു ചെടി പോലായാൽ നമുക്കൊരു വീട്ടിലേക്ക് വേണ്ട അമരപ്പയറ് അതിനകത്തുനിന്ന് തന്നെ കിട്ടും
പക്ഷേ അത് അധികം മൂക്കാൻ പാടില്ല പിഞ്ചാവുമ്പൊതന്നെ പറിച്ച് തോര-
പിൻചാമ്പം പറിക്കണം അതുപോലെ തന്നെ കടുകില്ലേ കട്- നമ്മള് വീട്ടിൽ ഉപയോഗിക്കുന്ന കടുക് നന്നായിട്ട് മണ്ണ് കെളച്ചിട്ട് ഈ കടുക് കൊണ്ടുവന്ന് നട്ടാലും നമുക്ക് കടുക് ചെടിക്കാതെന്ന് കടുക് പറിച്ചെടുക്കാൻ പറ്റും അവിടെ കടുകും കൃഷിചെയ്തിട്ടുണ്ട് ആഹ്
നമ്മുടെ വീട്ടിലുള്ള കടുക് പാവിയ മതിയോ
പിന്നെ നമ്മുടെ വീട്ടിലുള്ള കടുക് പാവിയ മതി അതൊരു ചെടിയായിട്ട് വരും അപ്പൊ ഇങ്ങനെ കടുക് ഇങ്ങനെ ഒരു ഒരു ഇതിനാത്താ നിൽക്കുന്നത് അപ്പൊ നമ്മളിങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് തുറക്കമ്പം നിറച്ചിങ്ങനെ കടുക് മണികൾ അത് നമുക്കിങ്ങനെ പെയ്യ അതിനകത്ത് ഊരി എടുത്ത് നമുക്ക് വീട്ടിലേക്ക് വേണ്ടി ഉപയോഗിക്കാനും പറ്റും അതുപോലെ കക്ക ആഹ് ഒണക്കി എടുക്കണം ഒണക്കിയെടുക്കണം ഇവിടെന്ന് വെച്ചു കഴിഞ്ഞാൽ കണ്ടിട്ടുള്ളേന്ന് വെച്ച്കഴിഞ്ഞാൽ ഒണങ്ങിയ ചെടി ഒറ്റ ചെടിയെ ഞാൻ കണ്ടിട്ടൊള്ളൂ അത് വെറുതെ ഒന്ന് ഒന്ന് ശ്രമിച്ചു നോക്കിയതാ വീട്ടിൽ ചെയ്യാൻ പറ്റുവോന്ന് പക്ഷെ ഈ അമരപ്പയറും നിത്യവഴുതനം തക്കാളി വെണ്ടയ്ക്ക ഇതെല്ലാം വീട്ടി ചെയ്തിട്ടൊണ്ട് അതുപോലെ കാന്താരി കാന്താരി നല്ല ഉണ്ട കാന്താരി ഒണ്ട് നമു വൈലറ്റ് കാന്താരി ഉണ്ട് വെ ള്ള ഉണ്ട് പിന്നെ റിയ മഞ്ഞയുണ്ട് ഉ ഉണ്ടയില്ലേ
ഉവ്വ് ഉവ്വ്
തേങ്ങ അരച്ച് മീൻ കറി വെക്കാ നല്ലതാ അത് ആ ആ തേങ്ങ അര ച്ച മീൻകറി വെക്കാൻ നല്ലതാ ആ ആ ഉണ്ട മൊളകിട്ട് പാൽ
ആ അത് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആണ് ഉമ്
അതാ നൽ നല്ലതാണ് കൊഴപ്പയില്ല പക്ഷെ എനിക്ക് അതിന്റെ രുചി ഇഷ്ടവല്ല ഇവിടെ അമ്മയ്ക്കും നല്ല ഇഷ്ടവാ അത്
അപ്പൊ ഈ പച്ചകട്ക് നമ്മൾ ഒര് മ അഞ്ചാറെണ്ണം എടുത്തൊന്ന് പാവി നോക്കിയാ അറിയാലേ ഇതിന്റേ ഇത്
പിന്നെ പച്ചക്കടുക് പാകി നോക്ക് അതുപോലെ തന്നെ ഞാൻ ഇത് ശ്രമിച്ചു നോക്കിട്ടുണ്ട് കൂരോ ഇല്ലേ കുഞ്ഞുങ്ങൾക്ക് കൊട്ക്ക്‌ന്നെ കൂരോ
ആ അത് പഞ്ഞിപ്പുല്ല് പഞ്ഞിപ്പുല്ല്
പുല്ലാ അത് തന്നെ പഞ്ഞിപ്പുല്ല് അതും നമുക്ക് വീട്ടില് കൃഷി ചെയ്യാൻ പറ്റും അത് ഇതുപോലെ കെളച്ചിട്ട് ഇത് കുരോ പാവി നോക്കിയാൽ മതി പഞ്ഞിപ്പുല്ല് പാവി നോക്കിയാൽ മതി
അതെനിക്കറിയാം അത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ എള്ള് കൃഷിയൊ ക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങടെ പം നാട്ടിലും ഞങ്ങളുടെ പറമ്പിലും ഞങ്ങടെ കണ്ടത്തിലൊക്കെ എള്ള് ഇണ്ടായിരുന്നു എള്ള്
എള്ളുണ്ട് അല്ലേ ഉം
ത് ഇങ്ങനെ നമ്മൾ ഒണങ്ങി വരുമ്പോ
ഉം
അത് അതിങ്ങനെ നമ്മുടെ ഈ കണ്ടം വെതക്കും പോലെ ഇത് ഇങ്ങനെ വെത്ച്ച് ഇട്ക്കും
ആ
അതിന്റെ വിത്ത് എങ്ങനെന്ന് ഞാൻ ഓർക്ക്‌ന്നില്ല ആ അതിങ്ങനെ കണ്ടം പോലെ ഇങ്ങനെ വെച്ച്ട്ട് അതിങ്ങനെ വലിയ തൈ പോലെ വരും അന്നിട്ട് അത് ഒണങ്ങി കഴിയുമ്പം അതിങ്ങനെ അറുത്ത്റുത്തെ എടുത്തിട്ട് നമ്മൾ കൊണ്ടുപോയി തല്ലി തല്ലി ഇട്ക്കുവാ ചെയ്യ്ണേ അത് പൊട്ടും നല്ല രസവാണ് അത് ഞാൻ മറന്ന് പോയി അത് ഞങ്ങളുടെ ചെറുപ്രായത്തിൽ ഞാൻ കണ്ടിട്ട്ണ്ട് എള്ള്കൃഷി
എള്ള് കൃഷി നമ്മടെ ഇവിടെ കടച്ചക്ക ഇല്ലേ കൈതച്ചക്ക ക്ക അതും കൃഷി ചെയ്യും അതിന്റെ മൂലഭാഗം പൊ കട്ടിച്ച് മണ്ണില് നമ്മൾ കുഴിച്ച് വെച്ച് കഴിഞ്ഞാ നമുക്ക് നല്ല അടിപൊളി കൈതച്ചക്ക കിട്ടും
ഉവ്വ് ഉവ്വ് അതെനിക്ക് അറിയാ ഇത് ക ഇവ്ടെ പൈനാപ്പിൾ
പൈനാപ്പിൾ അത് തന്നെ കടച്ചക്ക കൈതച്ചക്ക
എന്ന ശെരിയെന്നാ ഓക്കേ ഒക്കെ
ആഹ് ശരി